ഹലോ
ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നില്ല
ഹലോ
കേൾക്കുന്നില്ല
ഹലോ എന്തൊക്കെയാണ്
കേൾക്ക്ന്നില്ലാ.
ആഹ് ഇപ്പ കേൾക്ക് ന്ന്ണ്ട്.
ആഹ്
സുഖല്ലെ. നല്ലേന്നെ. അവ് ടെയൊ?
സുഖം.
ആഹ് ചായൊക്കെ കുട്ച്ചൊ?
ഓഹ് ചായ കുട്ച്ചു.
എന്തേര്ന്നു കടി?
കടി ചക്കങ്ങൊണ്ടെര് അപ്പം ണ്ടാക്കി.
ഏഹ്. എന്താ അടയൊ അങ്ങനെന്തൊ ആണൊ?
അടല്ല. വേറെങ്ങനെ ഈ ച ക്കയും, ഗോതമ്പും, മൈദിം
ഉം. ഏഹ്
ആഹ്. പിന്നെ തേങ്ങയും, ബെല്ലൊരുക്കി പാര്ന്നിട്ട് ഏലക്കീ ഇട്ട്ട്ട്, മി ക്‌സെയ്ത്ട്ട്. ഓഹ് അടിപൊളി മിക്സെയ്ത്ട്ട് പിന്നെ ങ്ങനെ കിള്ളി, കിള്ളിടാ.
ഏഹ്. നവള് പഴൊക്കെ ഞൗണ്ടി പൊരിക്ക്ന്നാരിലെ.
ഏഹ്
പഴം ഞൗണ്ടി പൊരിക്കുന്നൊക്കെ മാതിരിയാ?
ആഹ് ആഹ് അത്പോലെ. ആഹ് അത്പോലെ, അത്പോലെ. പഴം അല്ല ഉം ചക്ക നല്ലം മിക്സീല് നല്ലോണ്ണം അടിക്ക്യാ ആദ്യം. ണ്ട അതിലേ - - ക്ക് മാവ്കളൊക്കെ ചേർത്ത് നല്ല മിക്സാക്ക.
ഏഹ് ആദ്യായിട്ട് കേക്കാ അങ്ങനാ?
ആഹ് നല്ല ടേസ്റ്റ്ണ്ട്.
ഏഹ്
പഴഞ്ചക്ക കിട്ടീനു അപ്പൊ പിന്നെ അതെന്താക്കാ ന്ന്ള്ള രീതിയില് മൂ
ഏഹ്. പയഞ്ചക്ക അപ്പാട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റല്ലേ?
ഏയ് വെടാര്ക്കും ഇഷ്ടല്ല്യാ. വെർതെ വാക്കിയായിക്കും.
ക്കി ഒക്കെ ഭയങ്കരം പയഞ്ചക്കാർഞ്ഞ ഭയങ്കര പഴ്ത്ത്ട്ട് തായതല്ല. ഒരു പാകൊത്ത പഴ്പ്പിന് കഴിക്കാം ഭയങ്കര ഇഷ്ടാണ്. ഇപ്രാവശ്യം പഴഞ്ചക്ക കിട്ടിട്ടേല്ല. ഉം മറ്റുള്ള ചക്കളൊക്കെ കിട്ടീക്ക്
ത്ത തേര്ന്നൊ
ഏഹ് ആഹ്
അപ്പൊ പിന്നെ വെർതെ
ആഹ്
കളയെ ഒള്ളു. അതുകൊണ്ട് അങ്ങനെ കളയേണ്ട വിചാരി ണ്ടാ ള്ളതാ. അപ്പം നല്ല ടേസ്റ്റ്ണ്ട്.
ഏഹ്
യൂട്യൂബിലണ്ട് പരീക്ഷിച്ചോക്കിയതാ.
ആഹ്. മഴ ണ്ടൊ അവ്ടാ?
മഴ ചെറ്തായിട്ട് ചാറ്റല്. അവ്ടണ്ടോ?
ഇവിടെയൊക്കെ നല്ല മഴെന്നെ എന്നു പ്പൊ കൊർച്ചൊരു വെൾച്ചൊക്കെണ്ട്. ഏഹ്
രാത്രിക്കത്തെ ഫുഡൊക്കായൊ?
ഫുഡ് ഉച്ചക്കനെ വെച്ചേക്കും പിന്നെ രാത്രി ചൂടാക്കിതിന്നലാ
ഏഹ് അല്ലാതാ ചപ്പാത്തി പത്തിരി അങ്ങനെന്നാരും ഉണ്ടാക്
ചപ്പാത്തി ആ എടക്കിണ്ടാക്കും ഇന്നിപ്പ ഇണ്ടാക്കണന്ന് പറയണ്ട്.
ഏഹ്
എടക്ക് ഒരു മൂടാ
ഏഹ് ആരാ കുക്ക്ചെയ്യല് ഇങ്ങളോ അല്ലെങ്കിൽ ഉമ്മയോ?
എല്ലാരും ഇവിടെ ഉം ഉം കൂട്ടുകുടുമ്പാ മൂന്ന് മക്കളും മൂന്ന് മര്ക്കളും
ഏഹ് അങ്ങനെ
ഉം ഹ് പിന്നെ ഞങ്ങളെ മക്കളും ഒക്കായിട്ടാ.
ഏഹ്
അപ്പൊ എല്ലാരും കൂടി നിന്നാ പെട്ടെന്ന് കഴിയും ഓരോരുത്തര ഓരോ പണിയെടുത്താ ഇനിക് ഒരു മോള്.
ഏഹ് ചെറിയുട്ടിയ
ഉം ഒന്നര വയസ്സ്
ഏഹ്
ഇങ്ങളോ ഇങ്ങക്ക് എത്ര മക്കളാ
എനിക്കൊരാള് രണ്ട് വയസ്
ആഹ് ആഹ്
പിന്നെന്തൊക്കെയ മോള് എവിടെ
ദാ ഇവിടൊണ്ട്
ഏഹ് നടക്കുവൊക്കെ ചെയ്യുവോ
ഓഹ് നടക്കും ആഹ് പല്ലൊക്കെ വന്ന് പല്ല് അടിയില് ഒരു പല്ലേ അള്ളാ അതേ ഉള്ളു അടിയിലൊരു പല്ലേ വന്നിട്ടുള്ളൂ മോളില് എത്രയാ ആറെണ്ണവൊ മറ്റോ വന്ന്
ഏഹ് നല്ല കടിയായിരിക്കൂല്ലോ
പാവം ഒരു വല്യ വന്നിട്ടുള്ളൂ എന്താ അറിയില്ല
ഏഹ് എന്റെ അനിയത്തിക്ക് അനിയത്തിന്റെ മോൾക്ക് ഒരു വയസ്സും ഒരു മാസവും ആവുന്നേയുള്ളു ഓക്ക് പല്ലൊന്നും വന്നില്ല പല്ലിന്റെ ഒരു അടയാളം പോലും വന്നില്ല നട ക്കും നല്ലോണം നടക്കും ഭയങ്കര വികൃതിയാണ് കോണിപ്പടിയൊക്കെ പാഞ്ഞ് പിടി
അള്ളാ ഇവളങ്ങനെയാ കോണി പ്പടി ഇവിടെ ആണെങ്കി ഇതില്ല പിടുത്തവില്ല വെറും കോണി ഇങ്ങനെ കെട്ടി ഇട്ടേക്കുവാ
ടൈലിട്ട കോണി ആയിരിക്കൂല്ലെ
ആഹ് ടൈലിട്ടിട്ട്
ഞമ്മളത് ടൈയിലിട്ട കോണിയല്ല മറ്റേ മരത്തിന്റെ കോണിയില്ലേ നടുവ് കാലിയായി കെടക്കുന്നെ പഴയ വീടിന്റെ കോണി പ്പടിയില്ലേ അങ്ങനെത്തെ അയിമേലൊക്കെ പാഞ്ഞ് പിടിച്ച് കേറും
വര്ന്നത് കണ്ട സ്പീഡ് കൂട്ടും
അമ്മേ
ഉം എന്ത് കസേരക്കെ വെച്ചാ ഓളന്നെ വലിച്ചങ്ങ് ഇടൂ
ഉം ഓളെ നോക്കാന് അകത്തൊരാള് അടുക്കളയിലൊരാള്
അതെ കണ്ണ് തെറ്റിയ അപ്പ എറങ്ങി ഓടിക്കാളും
മൂത്തച്ചനടുത്ത് ആക്കി എന്താക്കല പണിയെക്ക എട്ക്കുമ്പോ
ഏഹ് ആരെങ്കിലും കൂട തന്നെ വേണം നടത് ഉം ഏഹ് നടത്തം തൊടങ്ങിയാ പിന്ന ഒരാള് ഓല വെട്ടം തന്ന വാണം
ആതെ അപ്പ നമ്മക്ക് നമ്മള പണിയെടുത്താല് ഓരട്ത്താക്കിയാല് നമ്മള പണി വേഗം കഴിയും
ഞാഹ് സ്പെഷ്യലെക്ക എണ്ടാക്കുവോ
സ്പെഷ്യല് പറഞ്ഞ അങ്ങനെ സ്നാക്ക്സ് ഐ ഐറ്റംസാണ് കൂട്തലിണ്ടാക്കാൻ ഇഷ്ടം സ്നാക്സ് ഐറ്റംസ് വൈന്നേരത്തേ‌ക്കിള്ള
ഏഹ് നിങ്ങള് അവട മൂത്തതോ അല്ല എളേതോ
ഞാന് നടൂത്തത്
നടൂത്തതാ ഹസ്ബന്റെവ്ടെ നാട്ടി തന്നെയാ
ആഹ് അവടത്തന്നെ ജോലി
ഏഹ് ഉം വേറെന്തക്കെയാണ് വർത്താനം
നല്ല വർത്താനം മോളെന്താക്ക മോളോ മോനോ
മോളാ അവട പൊറത്തെണ്ട് ഞാൻ താത്തന്റട്ത്ത് ഏൽപ്പിച്ചതാ
അഹാ
ആഹ്
അവടെന്താ സ്പെഷ്യല്
ഇവടെന്ന് ഉച്ചക്ക് ഇന്നല രാത്രിക്കത്ത കൊറച്ച് മന്തി ഉണ്ടാര്ന്നു പിന്ന ഉച്ചക്ക് പരിപ്പും ചോറും മീൻപൊരിച്ചതും ഉണ്ടാര്ന്നു
ആഹ്
പിന്നിപ്പോ വൈക്ന്നേരം ബിരിയാണി കൊണ്ടോന്നിര്ന്നു
മന്തീം ബിരിയാണി
അല്ലല്ല മ ഞാനന്റ ഇത്താത്തന്റ വീട്ടിലാ ഇള്ളത് ഞാന് ഇങ്ങോട്ടെ ഇവട നി ക്കാൻ വന്ന കൊറച്ചോസം അപ്പോ ഇന്നല രാത്രി ഞാം വന്നേരം വാങ്ങിയതാണ് ആഹ് അപ്പൊ അതെണ്ടേര്ന്നു ബാ
ഹൊ അങ്ങൻത്ത സാധനങ്ങളൊക്കെ അഹ് അഹ്
ആഹ് മന്തി ഞാനങ്ങനെ വെച്ച്‌ട്ടില്ല പക്ഷെ മറ്റുള്ള ബിരിയാണി ഫ്രൈഡ് റൈസ് കബ്സ അങ്ങനത്തൊക്ക വെക്കും ആഹ് ഫുഡ്ഡക്ക ഇണ്ടാക്കാനിഷ്ടാണ് ഉം സ്പെഷ്യലെക്ക പ്രത്യേകിച്ചാ യൂട്യൂബില് ക്കിയെക്ക ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഉം പിൻ നിങ്ങള് മന്തിയക്ക ഇണ്ടാക്കുവോ
ആഹ് ഞാനും ഇങ്ങനതന്നെ പരീക്ഷിച്ച്‌ നോക്കും ചെലത് ജയ്ക്കും ചെലത് പൊട്ടും
ഏഹ് പിന്നവട എന്റ അനിയത്തിണ്ട് ഭയങ്കര അനിയത്തീ ഇവടപ്പ ഞാൻ നിക്കുന്നല്ലേ ഇത്താതിന്റ വീ ട്ടില് ഇത്താത്തേം കുക്കിങ്ങില് ഭയങ്കര ഉഷാറ ഓൽക്ക് കൊറഞ്ഞ സ മയാ വേണ്ടുള്ള എന്ത് വെല്ല്യ പര് ഭക്ഷണാണെങ്കിലും ഒര് കൊറഞ്ഞ സമയം പഷ് ഞാനെന്തെങ്കിലും ഉണ്ടാക്കാണെ ഒരുപട് സമയം വേണം എനിയ്ക്ക് കൊറേ സമയം വേണം എന്തേലൊക്കെണ്ടാക്കി തീരണെങ്കി അത് നിയിപ്പ എത്ര ചെറിയ സാനാണെങ്കിലും ഒരുപാട് സമയം പിടിയ്ക്കുണ്ടായികിട്ടാൻ ഇവരങ്ങനെല്ല ഇവര് ഇപ്പം വിചാരിച്ച ഒരു പ ത്ത് മിൻറ്റോണ്ട് ഒക്കെ ഷട പടേന്നും പർഞ്ഞ് എല്ലാം ആയിക്കിട്ടും നല്ല ടേസ്റ്റും ആട്ടോ
ഇവട്ത്തെ ഉമ്മ അങ്ങനെയാ ഭയങ്കര സമയം വേണം ണ്ടാക്കാന്
അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാണെങ്കി നേരത്തെ തന്നെ എറങ്ങണം. ഞാൻ പിന്നെ ന്റെ വീ ലാണെങ്കി ഞാനങ്ങനെ ഒന്നും ചെയ്യാൻ നിക്കലില്ല. പിന്നെ സാധാ ചോറും കറിയൊക്കെ എളുപ്പാക്കൂട്ടോ ഹസ്ബൻഡിന്റെ വീട്ടിലാവുമ്പോം ഞാൻ തന്നെ എല്ലാ പണിയും എടു ക്കല് അപ്പൊ ചോറും കറിയൊക്കെ എളുപ്പായി കിട്ടും
ആഹ്, ആഹ്
പക്ഷെ ഇപ്പൊ ഞങ്ങളൊറ്റയ്ക്ക് താമസിയ്ക്കാണ്
ആഹ്
അപ്പം പിന്നെ ന്റെ സമയത്തിനനുസരിച്ച് ണ്ടാക്കിയാതിയല്ലൊ സ്പെഷ്യലൊന്നും അവിടെ ഞാൻ അങ്ങനെണ്ടാ രില്ല അങ്ങനെ ഉം എന്തെങ്കിലു ഒക്കെ ഇള്ളത് വെച്ച്ണ്ടാക്കും പിന്നെ ചെമ്മീനൊക്കെ കിട്ട്യാ ചെമ്മീൻ ചോറ് അങ്ങനെയൊക്കെണ്ടാക്കും അയിന് സാധാ ചോറിന്റെ അരി മതിയല്ലോ ചെമ്മീൻ ബിരിയാണി അല്ല ചെമ്മീൻ ബിരിയാണി അല്ല സാധാ ചൊ ചോറിന്റെ അരി കൊണ്ട് ചെമ്മീൻ ചോറ് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണത്. ഞാൻ കുക്കറിലാണ്ടാക്ക ഞങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ അപ്പൊ ഒരു ചെറിയ കു അതെങ്ങനെയാ വെച്ചാല് മീൻ പൊരിയ്ക്കും ചെമ്മീന് കുക്കർലാ ഞാൻ വെക്കല് അപ്പൊ കു ക്കർല് തന്നെ കൊർച്ച് തോനെ വെൾച്ചെണ്ണ ഒഴിച്ചിട്ട് ചെമ്മീൻ പൊരിക്കും
ആഹ് ആഹ്
ആ പൊരിച്ച വെൾച്ചെ ആഹ് മസാലയൊക്കെ തേച്ച് പൊരിയ്ക്കും ആഹ് സാധാ മസാലന്നെ അത് പൊരിച്ചി ട്ട്യ ആ എണ്ണയെ തന്നെ ഉള്ളി വാട്ടും നമ്മള എ ത്രയാണോ അരി അയ്നനുസരിച്ചുള്ള ഉള്ളി എടുത്തിട്ട് അത് വാടി വരുമ്പോത്തിന് ഇഞ്ചി വെളുത്തുള്ളിയും പ ച്ചമുളക കൊർച്ചേറെടും ൻക്കി എരുഷ്ടള്ളോണ്ട്. ന്നിട്ടത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ഉള്ളി വാടിവെരു മ്മോ ഈ പൂ മാസ്തഹ് ഉം ഉള്ള് രീ അരച്ച മാധൂ അയ്ലേക്ക്ട്ടിട്ട് വാട്ടിടുക്കുമ്പോത്തിന് തക്കാളി ഒരു ഒരു തക്കാളി ചെറിയൊരു പുളിപ്പിന് വേണ്ടി ഒരു ചെറിയ തക്കാളി മിക്സിയില് ഞാൻ ജ്യൂസ് അടി
ആഹ്, ആഹ്
ന്നിട്ടതും ഒഴിച്ചൊട് നല്ലോണൊന്ന് വാട്യരുമ്പോ ഞമ്മൾ ഈ പൊര്ച്ച വെളിച്ചെണ്ണെ തന്നെ ആയതോണ്ട് കർപ്പ് കളർല് കിട്ടും മാവ് അല്ല മസാല അയ്ലേക്ക് കൊർച്ച് ബിരിയാണി മസാലയും ഗരം മസാല അങ്ങനെ കൊർച്ച് മസാലപ്പൊടികളൂട്ടിട്ട് ഈ അരിയ്ക്ക് പാകായ വെള്ളു ഒഴി അത് തെളച്ച് വെരുമ്പോത്തിന് അരിയു ട്ടിട്ട് മൂടിയാട്ട് വെച്ചേക്ക. ഒരു മൂന്ന് വിസ് ല് അരിൻ അരിക്ക് എത്ര വേവ്ണ്ടോ അയ്നൻസരിച്ച് ഞാനൊരു മൂന്ന് വിസ്‌ലൊക്കെട്ത്തീട്ട് അഹ് ചെമ്മീന് ഞാന് ചോർലേക്ക് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കും ന്നട്ട് പൊരിച്ചത് മാറ്റി വെക്കും. ഇന്നിനി ചോറ ആയി കഴിഞ്ഞിട്ട് വിസ്ല് പോയേൻ്റെ ശേഷം അയ്ൻ്റെ മേലെ വെ ച്ചിട്ട് മാ ചപ്പളൂട്ടിട്ട് മൂടി ആടതന്നെ വെക്കും അപ്പ ആ ചൂടിലയ്ന്റെ രുചി തായോട്ട് പോവൊല്ലോ മറ്റേ വെള്ളത്തിലിടുമ്പോം പിന്നെ കറി വെച്ച മാതിരിയല്ലെണ്ടാവാ
ആഹ്.
അവോണ്ട് അത് ൻക്കിഷ്ടല്ല അവോണ്ട് പൊരിച്ചത് ഞാന് ഒരു രണ്ടെണ്ണം കയ്യിലിട്ടൊടുക്കും പിന്നെ ആ പൊരുച്ച വെച്ചണ്ണെ തന്നെയണല്ലോ നമ്മൾ ചെയ്യുന്നത്
ആഹ് ആഹ് ആഹ്
അഓ എന്നിട്ട് വലിച്ചു മാറ്റിട്ട ഇത് വന്ത് വിസിലൊക്കെ പോയതിനേഷം അയ്ന്റെ മേല അതിറിക്കൊടുത്തിട്ട് കൊറച്ച് ചപ്പളു ഇട്ട് മൂടി വെക്കും അത് വേ
ആഹ്
വേറൊന്നും ഇല്ലാതെ തിന്നാൻ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് മാ ഉപ്പും എരുവമ്മന്തിക്കെണ്ടെങ്കില് സൂപ്പറായി സംമ്മന്തി അച്ചാറൊക്കെ ആണെങ്കി അടിപൊളിണ്ടാവും
ഉം നിങ്ങള് ഇണ്ടാക്കിട്ടുണ്ടാവിലാലെ ഞാൻ റേഷനരിയല്ല ഞാൻ ചോറ് പൊന്നിരിയാ വെക്കല്
ഷനരി കൊണ്ടന്നെ
ആഹ് ആഹ് അങ്ങനെ
ആഹ് ആഹ് അപ്പൊ അയ്ന്റെ ടേസ്റ്റ് ഉണ്ടാവലേ റേഷനരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല
ആഹ് വെക്കൻ പറ്റും അതൊക്കെ അരിന്റെ വേവനുസരിച്ച് വിസ്ല് ഞാൻ വിസ്ല വരുത്തിക്കല കുക്കറിൽ വെക്കലാണ് അപ്പൊ അത് റേഷനരിക്ക് എത്രയാണോ വേവ് അയ്നനുസരിച്ച് വെക്കണോ നെയ്ച്ചോറിന്റെ അരി കൊണ്ടൊക്കെ വെക്കാം നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇൻക്ക് പൊൻ
ഇവിടെ എല്ലാർക്ക് ഷ്
ആഹ് അതൊണ്ടും വെക്ക പൊന്നി അരി ചെറിയ പൊന്നേരി അതോണ്ട് ചെലപ്പോം അധികം വെച്ചാത് പൊ നെയ്ച്ചോറ് പോലെ തന്നെ ഇരിക്കും ക്കും കണ്ടാല്
ആഹ് ആഹ് ആഹ്
എന്നാ ശരി ഞാൻ വിളിക്ക
ആയിക്കോട്ടെ എന്നാ ശരി ആഹ്